കേക്ന്ന്ണ്ടോ
ആഹ് കേൾക്നുണ്ട് അ
എന്തൊക്കെ ഉണ്ട് വിശേഷം കേക്ന്ന്ണ്ട് കേക് ക്ന്ന്ണ്ട്
വിശേഷന്നാ സുഖം
മഴയൊക്കെ ഇണ്ടോ അങ്ങോട്ട്
ഇന്ന് രാവിലെ മഴ ചാറിയായ്രുന്നു അപ്പ ഇന്ന് മഴയാന്ന് ഓർത്തു ഇന്ന് മഴ ഇന്ന് ഓർത്ത് രാവിലെന്നെ മഴയാരുന്നു ഒര് കരണ്ട് പോക്കും ഇതൊക്കെ ആയിരുന്നു യൂണിഫം തേച്ചോണ്ട് ഇര്ന്നപ്പം കരണ്ട് പോയി അതെ
ആഹ് ഇവിടേയും അങ്ങനെ ആയിരുന്നു രാവിലെ കരണ്ട് പോയി മഴ ചെയ്തു.
ആഹ്
അങ്ങനെക്കെ ആയിരുന്നു
ഇന്ന് രാത്രീ ഒന്നും കൊഴപ്പല്ലായിരുന്നു മഴ തീർന്നു ഓ ഇന്നലെ ഒക്കെ നല്ല വെയിലല്ലായിരുന്നോ
ആഹ് അതെ അതെ ഇന്നലെ നല്ല വെയിലായിരുന്നു
ആഹ് ഇന്നലെ മം ഇന്നലെ ആഹ് അപ്പം ചക്കവിട്ടൻ തുടങ്ങി ട്ട് ഏ രാത്രീ ഓമ്പോണിവര ആഹ് പണിയായിരുന്നു പൊരിച്ചു പൊരിച്ച് കൊടു സിമിട്ടു ഏ നാത്തൂമാർക്ക് കൊടുത്തുവിട്ടു ഏ എല്ലാർക്കും വിധംവച്ചു ഒരു ഓഹരി ഞാനും എടുത്തുവച്ചു ആഹ് അങ്ങനെ നാ നാല് അഞ്ചു ചക്കയുണ്ടായിരുന്ന് രണ്ടണ്ണം പിഴുത് ബാക്കി എല്ലാം ചെറുതല്ലേ
ചെയ്തതോ അതോ വേറാരെല്ലും ഉണ്ടായിരുന്നോകൂടെ
എന്റെ ഇള്ളോനാത്തൂൻ കൂടെ വന്നായിരുന്നു രാവിലെന്നേ പത്രാപ്പത്തന്നെ വന്നായിരുന്നു വന്നിട്ട് അവര്കുടി അവര് അറിഞ്ഞോക്കെ തന്നു എല്ലാ പൊരിച്ചുട്ട് അടുപ്പ് ആഹ് രാവിലെ പുട്ടും മീൻകറി
ആഹ് ആഹ് ആഹ്
പുട്ടും മീൻകറിയും ഉണ്ടാക്കാറുണ്ടോ അടുപ്പ് കത്തി പ്പൊ അകത്ത് അടുപ്പില്ലാത്തോണ്ടേ പൊറത് ത്ത് ആ കൂട്ടാനും പാടാണ് അതുകൊണ്ട് ഞാന് ഗ്യാസിലാ ഉണ്ടായ കൊണ്ടാ പൊരിച്ച് കൊടുത്തേ
ആഹാഹാ ആഹ്
അന്ന് നാത്തൂനവടെ മുഴുത്തെ മുഴുത് ആഹ് വാ വന്നു എളയ നാത്തൂന് മുഴുത്ത ഇങ്ങനെ ഗ്യാസടുപ്പൊക്കെയൊണ്ട് അവരിങ്ങനെ ഫുഡിൻ്റേ ഒണ്ടാക്കി വിക്കലാ പരുപാടിയെ
ഓ ഓ ഓഡറെടുക്കുവോ
ഓഡറെടുക്കുവല്ല അവരൊരു ഫുഡിൻ്റെത് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുവാ ഫുഡൊണ്ടാക്കി കൊട് ക്കാമ്മേണ്ടി എം ഒരു കൊല്ലത്തേക്ക് വരെ കേടാവാതെയിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക് ക്കണ്ടാ മ്മള് ഫുഡുണ്ടാക്കി പായ്ക്ക് പായ്ക്കറ്റാക്കി വെക്കുവാ ആപ്പം ബീഫ് കറിയ് അഹ് നൗ അപ്പാന്നാ അതുപോലെ തിക്ക് പിടി തിക്കിടി ആഹ് അതുപോലെ തേ ബിരിയാണീ അങ്ങനെയൊക് ക്കെ ആക്കി നല്ല പായ്ക്കറ്റ് റ്റെയ്തിട്ട് ഒരു മിഷേനീ കൊറേ നേരം വെച്ചിട്ട് അയിങ്ങനെ നമുക്ക് ചുമ്മാ എവിടെ വേണേവെക്കാം അത് അല്ല ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. ഫ്രിഡ്ജീ വെക്ക്യേ വേണ്ട എവിടെ വെച് എവ് ഏ നമുക്ക് ഇങ്ങനെ ലൊക്കെ വെക്കാം ഒന്നും സംഭവിക്കൂല പിന്നത് കഴി ക്കാൻ നേരത്ത് നമ്മക്ക് ആഹ് തെളപ്പിച് ച്ച വെള്ളത്തീട്ടെടുത്താ മതി അങ്ങനെ ക ആ റ്റു പൊട്ടിക്കേണ്ട കവറ് പൊട്ടിക്കേണ്ട കവറോടുകൂടി തന്നെ വെള്ളത്തിലേക്ക് തിളക്കാൻ ഇട്ടാമതി.
ആഹ് ഇപ്പൊ അങ്ങനത്തെ കൊറേ ഫുഡ് ഐറ്റെംസുണ്ടല്ലോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാ കാണാല്ലോ.
അപ്പം ഇവരതു ട്രൈ ചെയ്തോണ്ടിരിക്കുവാ വിദേശത്തേക്ക് കൊടുക്കാൻ വേണ്ടിയേ, അപ്പം അങ്ങനെയതുകൊണ്ട് ഗ്യാസടുപ്പ് മുഴുത്തെ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് പെട്ടന്നു വെച്ച് നൂലുചുറ്റി പെട്ടന്നു പൊരിച്ചു കൊടുത്തു. ഈ അയലോക്കത്തെ വീട്ടിലെ ഓമന പിള്ളേരൊന്നു ഇല്ലാത്തെയാ അപ്പം അവർക്കും ഒരു ശകലം കൊടുത്തു. പൊരിച്ചത്, അങ്ങനെ ഒണ്ടാക്കൂല പ്രായായവരാണെ രണ്ടു പേരുവേ പ്രായോവായി മക്കളൊന്നുമില്ല അപ്പം അവർക്കും ഒരു ഇത് രുചിക്കാൻ വേണ്ടി അവർക്കും കൊടുത്തു. എല്ലാർക്കും വീതം വെച്ച് ഞാനൊരു ഓഹരിയെടുത്തു. ഇന്നത്തെ പണി അത് തന്നെയായിരുന്നു. ഉം അത് കൊണ്ടെന്നാ എനിക്ക് ഇപ്പോ നടുനൊക്കെ നല്ല വേദന ഇരുന്നു വെട്ടിയതും പെറുക്കിയതുമെക്കെ പിന്നെ കഴിഞ്ഞോ ജോലി ആ ഇന്നത്തെ ജോലി ഒരു വിധം ഒതുക്കി വെച്ചു അവിടെ പണിയൊക്കെ കഴിഞ്ഞോ.
ആ ഇവിടെ പണിയൊക്കെ കഴിഞ്ഞു ഞാൻ കഴിച്ചില്ല. ആ ഇനി കഴി ആഹ് രാവിലെ ഒരു ചു ചായ കുടിച്ചോണ്ട് പിന്നെ വിശപ്പ് തോന്നില്ല.
ആ ഞമ്മൾ തന്നെയാമ്പോൾ കഴിക്കാനും മടിയാന്നേ
അതെ-അതെ-അതെ
തന്നെയിരിക്കുമ്പോൾ കഴിക്കാൻ തോന്നില്ല. ആരെങ്കിലുക്കെ ഉണ്ടെങ്കിൽ വിശപ്പും തോന്നും കഴിക്കുകയും ചെയ്യും.
അങ്ങനെ ഒക്കെ ആയിട്ട് ഇരിക്കുവാ
പണി കഴിഞ്ഞോ ചോറും കറി
എന്തോ ആ മോ മക്കക്ക് ചോറു കൊണ്ടോണ്ടോ ആ മക്കക്ക് ചോറു കോൺ ടോൺ ഡോ ണ്ടയ് രാവിലെല്ലായി
ആ ഇവിടേതു പോലെ തന്നെ തോരൻ വച്ചിട്ടില്ല തോരനും കൂടി വെക്കണം ബാക്കിയെല്ലാം ആയി തോരൻ കറി ഇല്ലങ്കിലുംകൊള്ളും ന്നല്ലാരും പറഞ്ഞു എനിക്കെ തോരനും പൊരിച്ചതും മതി അമ്മച്ചിക്കിവിടെ തോരനും പൊരിച്ചതും ചാറും എല്ലാം വേണം അപ്പം തോരനും കൂടി വെക്കണം താക്കോയി എന്തികൊടുക്കി ഇന്നലത്തെ ഹെ ഹെ മെയ്ക്ക് പുരട്ടാൻ പറഞട്ടെ
ആ അതെയെതെതെ ആ അമ്മച്ചിന്റെ കണ്ണിന്റെ ഒക്കെ ഓക്കേ ആയോ ആ
ആ ഇന്റെ കുട്ടിലും പതിനായിരം ഇല്ല കണ്ണട കണ്ണട വാങ്ങിക്കുന്നതിന് കണ്ണട വാങ്ങിക്കുന്നതറിഞ്ഞു ആ പോയല്ലോ ഫ്രെയിമ് കൂടെയതിന്റെ ഇനി പ്പോ അത്രെയും രൂപ മുടക്കണം പറഞ്ഞോണ്ട് ഇപ്പോട്ടോ പറ്റി ഹെ ഹെ മുടക്കാതിരിക്കാം പ..
നെസ്റ്റ്
മ്മ് അതിനിടക്ക് കണ്ണട സെറ്റ് ന്ന് പറഞ്ഞു ആയായിരുന്നു കഴിഞ്ഞു രണ്ടായിരത്തീ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മേടിക്കാന്ന് പറഞ്ഞു അവിടെ പോയപ്പോ അപ്പോ ചെക്കയേണ്ട സമയം കഴിഞ്ഞതാ പിന്നാം
എന്നാടാ മോനെ അവിടെ വേറെ നാട്ടിൽ എന്നണ്ട് വേറെ വിശേ വിശേഷങ്ങള്
ദിവസം പെന്നെ ആ ഇന്ന് വല്ല്യ കുഴപ്പമില്ല നല്ല കാലാവസ്ഥ ആ എ ഹെ മഴ വെയില് വെയില് വെയിലേക്ക് കയറി മ്മ് ചായക്കാന്നായിരുന്നു ചായ എന്നായിരുന്നു എ
ചായക്ക് ഏ ഇഡ്ലിയും ചമ്മന്തി കറിയും ആയിരുന്നു
ആ എളു പ്പോണ്ടല്ലോ അരച്ച് വെക്ക്ക്കുന്ന പാടെല്ലെ ള്ളു അല്ലെ മ്മ്
കൊറേ ദിവസായി ഇങ്ങനെ വെക്കണം വെക്കണം ന്ന് ഓർത്ത് മറന്ന്പ്പോവും ചെലപ്പോ പച്ചരി ഒക്കെ വെള്ള ത്ത്ലിടാനെ അങ്ങനെ പിന്നെ ഓർത്തോ ർത്തോർത്ത്
മ്മളെ മോനെരു കൊറേ ദിവസ്‌ ഇപ്പ പറഞ്ഞിന്ന്ട്ടെ ഒള്ളൂ ഇൻക് ഉണ്ടാക്കി ത്താ ദോശ ദോശ കനം കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറയും ഈ നെയ്റോസ്റ്റ് പോലെ എന്നിട്ട് അമ്മി അത് ബൈന്നേരം വരുമ്പം അത് മതിയാവും എനിക്ക് ഇപ്പ ഉണ്ടാക്കി താ ഉമ്മി ഉണ്ടാക്കി ഇത് മറന്നു ഇടാന് ഇഞ്ഞ് അതോണ്ട് ഒരൂസം ഉഴുന്ന് എടുത്ത് നേരത്തെ പൊറത്ത് വെച്ചു എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു ഇൻക്ക് ഇന്നങ്ങനെ കനം കൊറഞ്ഞിട്ട് ഇഷ്ടല്ല നമ്മൾട്ട് എതേം ശ്രദ്ധിക്കൂല ഉമ്മച്ചി കനം കൊറഞ്ഞാ നെയ് റോസ്റ്റ് ണ്ടായി തരാം പറയിം നന്ദു നാലുമണിക്ക് വന്നാലും ഇങ്ങനെ ഇഷ്ടവാ പിന്നെ ഇവിടെ ഞങ്ങളെവിടുത്ത് ന്ന് ചായ കടെന്ന് ഈ സാനം ബാ അ ഇ രാത്രി കച്ചോള്ളവര അ അ ര ഞങ്ങളെ സ്വന്തക്കാരെന്നെട്ടോ അപ്പ അവ്ട്ന്ന് ഫുഡ്‌ വാക്കി വരുമ്പം നമ്മക്ക് തന്നെ ത രും പൊറോട്ടായിട്ടും നമ്പറോ ഇണ്ടായിട്ട് ഇപ്പ ഇടിയപ്പം അപ്പം അത് പോൽ സാനങ്ങളൊക്കെ കൊണ്ടെത്തരും അപ്പ നമ്മക്ക് മിക്കപ്പത്തിന് ചായക്ക് ഉണ്ടാക്കേണ്ടിര് ല കൊറേ ബാക്കി വന്നാല് ഞങ്ങളെ അയലൊക്കെതെല്ലാം കൊടുക്കെയും ചെയ്യും അവര് ഇപ്പ നമ്മളെ ഏല്പിക്കും അപ്പ നമ്മള് ഈ അടുത്ത വീട്ടിക്കൂടെക്കെ കൊടുക്കെയും ചെയ്യും എന്നിട്ട് ബാക്കി എന്റെ ചേട്ടത്തിനെക്കെ വിളിച്ച് കൊട്ക്കും. പിന്നെ നേരെ മുമ്പിൽത്തെ വീട്ടിലൊക്കെ കൊണ്ടേ കൊട്ക്കും അവർക്കത്പ്പ ഇപ്പ ഒരു ആശ്വാസാണ് ചായക്ക് ഉണ്ടാക്കണ്ടല്ലൊ ഹെ ഹെ ഇന്നലങ്ങനെ പത്തിരിം പൊറോട്ടയും കിട്ടി ൻ മ്മ്
ബല്ല്യ പണി ലാഭാ ചായക്കടി ഇണ്ടാക്ക്ന്നതൊക്കെ
അയ് നാളെ രാവിലെ ചായക്ക് എന്നാ ഉണ്ടാക്കെണ്ടേ എന്ന ഇണ്ടാക്കെട്ടള്ളെ ഈ എല്ല രാവിലെ ആവ്മ്പഴെ എന്ന ഒണ്ടാക്കണ്ടേ എന്ന ഒണ്ടാക്കണ്ടേ ചിന്തയല്ലെ
അതെ അതെ അതെ അതെ അതെ
ഒ ഒന്ന് തൊടങ്ങി കിട്ടണം തൊടങ്ങി കിട്ടിയാ പിന്നെ പണി കൂടും ആ ര ഒന്ന് തൊടങ്ങി കിട്ട്യാ പിന്നെമ്മക്കത് ത് എന്ത് എളുപ്പാവുള്ളു എന്ത് ചെയ്യാണെന്ന് തീരുമാനത്തി വരണം
അതെ എണീറ്റ് വര്മ്പ ഭയങ്കര ടെൻഷനാരിക്കും
ആ തീകത്തിക്കണം അരി ഇടണം പിന്നെ അ ചായക്ക് ഒണ്ടാക്കണം അയിന്റെടക്ക് യൂണിഫോം തേച്ച് വെക്കണം ഷർട്ടേച്ച് അ അണ്ണച്ചിടെ ഷർട്ടേച്ചൊട്ക്കണം ഇതെല്ലാരു പൊറേനിക്കണ്ടെ
ഉം
ഒമ്പത് വരെ ഓട്ടം മണി കഴിഞ്ഞ പിന്നെ ന്നെ പണി ഇല്ല എല്ലാം തീർന്നു പിന്നെ ഒതുക്കല് മാത്രോള്ളു
അത് കഴിഞ്ഞഴിഞ്ഞാ പിന്നെ തീർന്ന് എല്ലാ നമ്മള് പിന്നെ ഫ്രീ ആയി
വയ്യായി ആ ബന്ധുകളൊക്കെ വരാറുണ്ടോ
ബന്ധുക്കള് പിന്നെ അങ്ങനെ അടുത്ത് ആരും വരാറില്ല ആ പിന്നെ അച്ഛനും അമ്മയ് ക്കെ ഒരുറാശം വന്നു വെക്കേഷൻ്റെ സമയത്ത് ഇണ്ടായി ഒന്ന് വന്ന് പോയി
ഉം പഠി പഠിത്തത്തിലേക്ക് പിള്ളാരെ പഠിക്കാൻ വിടണോണ്ട് വരാറില്ല പിന്നെയൊരു ശനിയോ ഞായറോ അല്ലെങ്കി ഓണാവധി ആവണം
ആ ഇനി ഓണത്തിൻ്റെ അവധിക്കെ വരുള്ളൂ അവര് അന്നാലും ഉം അങ്ങനാരും
അല്ലെ വല്ല കല്യാണക്കെ കുടുംബത്തി നടക്കണംല്ലേ എടയ് ക്ക്
ആ കല്യാണം ഒണ്ട് ഞങ്ങടെ പെങ്ങടെ കല്യാണം വരുന്നുണ്ട് ഇനി പ്പയിന് പോണം
ആ ഞങ്ങക്കീ അടുത്താഴ്ച എൻ്റെ അനിയത്തീടെ ഏ ചേടത്തിടെ കൊച്ചിൻ്റെ കല്യാണപ്പല്ലാം കൂടെ ഒന്ന് കൂടും അടുത്ത വരുന്ന ഞായറാഴ്ചയാ ആപ്പ അവിടെല്ലാരും ഒന്ന് കാണാം എല്ലാരേം പോവുമ്പോ
ഇങ്ങനെക്കെ പോ വുമ്പളല്ലേ എല്ലാരേം കാണുന്നത്
ഉം കരേന്ന് വിളി ച്ചക്ക വിടോന്ന് എനിക്കറിയാനും പാടില്ല തലേന്ന് പോയിട്ട് പിറ്റേസം പോവാം ശനീം ഞായറും അവധി അല്ലേ വെള്ളിയാഴ്ച സ്‌കൂളുവിട്ട് വരാനാ പറഞ്ഞത് അപ്പ ൻ്റെ ചേട്ടത്തി പറഞ്ഞു തയ്ച്ചു കൊടുക്കാ ണ്ട് അപ്പ പറ്റൂലാന്ന് പറഞ്ഞ് പ്പഞി എങ്ങനാണോ പിന്നെ അവടെ അവർക്ക് അങ്ങളടെ പെരവാർപ്പൂടിയാ ആഹ് അപ്പം അങ്ങോട്ട് പോണം
എല്ലാരും അടുത്തടുത്തണോ അതോ ദൂരെ ദൂരെ ആണോ
ഞാനും എന്റെ ചേട്ടത്തിയും മാത്രം ഉം ദുരെയാ ബാക്കി എല്ലാരും അടുത്ത് അവിടെ തന്നെയാ അടുത്തടുത്താ ഞങ്ങൾ രണ്ടു ഒന്നിച്ചു പോകും ഒന്നിച്ചുവരും ഉം
ഒക്കെച്ചി എന്നാവിളി-
ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഒക്കെ